ലോ
കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്ക്ന്ന്ണ്ട്
ഉം കാലാവസ്ഥേടെ മാറ്റം കൊണ്ടാ ഞാൻ ചോദിക്കുന്നെ കേക്കുന്നുണ്ടോന്ന്
ആഹ് ആഹ് ഇപ്പൊ മയ പെയ്യ്ൺണ്ടാ
ഈ മഴയില്ലാ എങ്കിലും ഈ റേയ്ഞ്ച് വെത്യാസൊക്കെ വെരും ഇല്ലാ അത്കൊണ്ട് ഞാൻ ചോയിച്ചയാ കേക്കുന്നുണ്ടോന്ന് ഉം പിന്നെ എന്തക്കെയാ
പിന്നെ എവ്ടെയാ ട്രിപ്പിപ്പൊ പോയേ
പിന്നെ ട്രിപ്പ് ഞങ്ങള് എവിടാ തൃശ്ശൂര് പോയാരുന്ന്
ആഹ്
അത് അഹ് അവിടെ ഞങ്ങള് കുടുംബശ്രീടെ ഭാഗവായിട്ട് തദ്ദേശദിനാഘോഷം ഒണ്ടാര്ന്ന് അതായത് പഞ്ചായത്തിന് അവാർഡൊണ്ടാര്ന്ന് അവാർഡൊള്ള സമയത്ത് ത്ത് അവര്ടെ കൂടെ അവാർഡിന് പോയാരുന്ന്
ആഹ്
ഞാൻ കുടുംബശ്രീലെക്കെ ഒള്ളതായതുകൊണ്ടേ അപ്പം നമ്മൾക്ക് പോകാരുന്ന് അങ്ങനെ അവാർഡിന് പോയി പോയപ്പോ അവടെല്ലാം സ്ഥലങ്ങളക്കെ നടന്ന് കണ്ടു ബീച്ച്കള് കണ്ടു പയ്യാമ്പലം ബീച്ചില്ലേ അവിടക്കെ പോയി കണ്ടു
ആഹ്
അങ്ങനെ അന്നും അടിപൊളി ഒര് യാത്രയാര്ന്ന്
അന്ന്ങ്ങള് മാത്രം മക്കളില്ലല്ലോ
ഇല്ല മക്കളില്ല അതല്ലയോ ഞാനിങ്ങനീ കുടുംബശ്രീടെക്കെ ആഹ് ഊ എന്തൊക്കെ ആയതുകൊണ്ടൊണ്ടല്ലോ
അതിന് നമ്മള് പൈസ കൊട്ക്കണോ
ഇല്ലാ തതദ്ദേശദിനാഘോഷത്തിന് കൊടുക്കണ്ടാരുന്നു ആഹ് അവരങ്ങെടുക്കും പിന്നെ പഞ്ചായത്ത്കാരങ്ങെടുക്കും പിന്നെ ചെലാ ആഘോഷങ്ങൾക്കക്കെ നമ്മള് കൊടുക്കേണ്ടി വരും ചെല യാത്രകൾക്കക്കെ കൊടുക്കേണ്ടി വരും ഇതിന് പക്ഷേ കൊടുക്കേണ്ടി വന്നില്ല ഈ സാമ്പ്രാണി കൊടി യാത്രേലും കൊടുക്കേണ്ടി വന്നില്ലാര്ന്ന്
ഏഹ്
ആഹ് അപ്പൊ ഏഹ് ഈ തൃശ്ശൂര് യാത്രാ നല്ലടിപൊളി യാത്രയാരുന്നു നല്ല ആഹ് അവിടെല്ലാം നടന്ന്കാണാൻ പറ്റി
ആഹ്
ആം പിന്നെ അഹ് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റി അത് തന്നെ ഒരു ഭാഗ്യവല്ല്യോ അവാർഡിലക്കെ പങ്കെടുക്കാൻ പറ്റുന്നത്
ആഹ്
ഹും അങ്ങനെ അതെല്ലാം പങ്കെടുത്ത് തിരിച്ച് വന്ന് പയ്യാമ്പലം ബീച്ച് ആഹ് പിന്നെ കൊറേ സ്ഥലങ്ങള് ഞങ്ങള് കണ്ട്
ഏഹ്
കൊറേ ഫോട്ടോസുമെടുത്ത് കൊറെ സ്ഥലങ്ങളും കണ്ട് അന്നും അടിപൊളിയൊരു യാത്രയാര്ന്ന് അന്നും ഇവിടെ രണ്ടു പേരും വഴക്കാരുന്നു അമ്മയിതിനെല്ലാം പോവും ന്ന്ട്ട് ഞങ്ങളെ കൊണ്ടുപോകത്തതുവില്ല ഞങ്ങളെയെങ്ങും കൊണ്ടുപോകത്തതുവില്ല അമ്മയ്ക്ക്‌ എല്ലാം പോവേയ്നി അമ്മ ഇവിട്ന്നെങ്ങും പോകരുതെന്ന് രണ്ടുപേരുംകൂടങ്ങ് പറഞ്ഞ് ഇനിയമ്മ ഇവിടുന്നെങ്ങ് എങ്ങും പോവരുത് പോവാണേ ഞങ്ങളേം കൊണ്ടേ പോകാ വൊള്ളൂ ഞാ പറഞ്ഞു അ അവരെന്നെ വെർതെ കൊണ്ടുപോവുന്നതാ ഫ്രീയായിട്ടുകൊണ്ടു പോകുന്നാ അതുകൊണ്ടാ ഞാ പോവുന്നത് ഇഞ് ഞാ പോവ്വോ എനിക്കുണ്ടോപൈസാ എന്നൊക്കെ പറഞ്ഞ് രണ്ടു രണ്ടു പേരിം പറ്റിച്ചുവെച്ചേക്കുവാ
ആഹ്
മോം പറഞ്ഞേക്കുന്നത് ഇനി അമ്മയിവിടുന്ന് പോവ്വേ ചെയ്യരുത് ഇനിയാരെങ്കിലും വ ടൂറിനുവരുന്നോന്നു ചോദിക്കുവാണെങ്കി അവരോടുപറയണം എന്റെ മക്കളുണ്ട് അവരെ കൂടെകൊണ്ടു പോവാണെങ്കി മാ മാത്രവേ കൊണ്ടുപോകാ വൊള്ളെന്നു അവസാനം ഞാ പറഞ്ഞു എന്നെതന്നെ കൊണ്ടുപോവുന്നത് അവര് പാടുപെട്ടാ ഇനി മക്കളേം കൂടി കൊണ്ടു പോണോന്നു പറഞ്ഞാ അതാ ആഹ് എന്നുപറഞ്ഞു ഞാൻ പറഞ്ഞപ്പം ഞാ മോള് ഡി എല്ല് എ ഡിനാ
എങ്ങനെ
ഡി എല്ല് എഡ് അതായത് ടി ടി സി പഴയ ടി ടി സി ഇപ്പ ഡി എല്ല് എഡ് എന്നല്ലേ അറിയപ്പെടുന്നേ ആഹ്‌ മോള് പ്ലസ്ടു കഴിഞ്ഞീട്ട് ആഹ് രണ്ട്‌വർഷം ഇപ്പ സെക്കൻ സെമ്മായി ഇപ്പ ഫ സെക്കൻ സെമ്മായതേയൊള്ളൂ
ആഹ് ആഹ്
അതിന്റെയാര്ന്ന് ഇപ്പ ക്യാമ്പ്കഴിഞ്ഞത്
ആഹ്
ക്യാബ് കഴിഞ് ഇനിഅവർക്ക് ഇരുവതു ദിവസം വെക്കേഷ്നുണ്ട് ആ വെക്കേഷ്ന്റെ സ സമയത്താ എവെടേലും കൊണ്ടു പോണോന്നും പറഞ് നിക്ക്ന്നത്
ആഹ്
നമ്മക്ക് ആഹ് അതൊക്കെയൊ ആഹ് അതൊക്കെയൊള്ളൂ കല്യാണമൊക്കെ ജോലിയൊക്കെയായിട്ടേയെള്ളൂ ഞാ പറഞ്ഞത് പഠിച്ചൊരു ജോലി മേടിച്ചോളാ പറഞ്ഞിട്ടുണ്ട് ആഹ് അന്നേരം പറഞ് ആഹ് അതാ നല്ലത്ചുമ്മാ ജോലിയൊന്നുമാവാതെ കല്യാണം കഴിച്ച പ്രാരാബ്ധ വൊക്കെയായി കഴിഞ്ഞാ പിന്നെ അവസ്ഥയാ ആഹ് അത്കൊണ്ട് ബുദ്ധിമുട്ടാവും ഞാ പറഞ്ഞു അതുകൊണ്ടു നല്ലപോലെഇരുന്ന് പഠിച്ചു
ആഹ്
ഇപ്പ പുസ്തകം ക്ക മേടിച്ചുകൊടുത്തിട്ടുണ്ട് കേറ്റേട്ടിന്റെ ഞാൻ പറഞ്ഞു അതുംകൂടെ അതിന്റെ കൂടെയിരുന്ന് പഠിച്ചു
ആഹ്
ന്ന്ട്ട് ഒരു ജോലി എന്തായാലും മേടിക്കണോനൊക്ക പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ന്നാ ചോയിക്കും ജോലിന്നൊക്കെ പറയുന്ന ഒരു തലേവരയാ ഭാഗ്യവുള്ളവർക്ക് കി ആഹ് പിന്നെ നമ്മള്‌ അവരോടു പറയുന്ന് അവര് നമ്മളോട് തിരിച്ചു ചോദിക്കും അമ്മയിത്രം പഠിച്ചിട്ടെന്താ അമ്മയൊരു ജോലി മേടിക്കാഞ്ഞത് എന്ന് ചോയിച്ചാലോ അത്കൊണ്ട് ഞാൻ പറയും നിങ്ങള് പഠിച്ച് ഞങ്ങക്കോ കിട്ടിയില്ല നിങ്ങള് പഠിച്ച് ഒരു ജോലി മേടിയില്ലന്ന് പറയും
ആഹ്
രണ്ടു പേരോടും പറയും
ആഹ്
അന്നേരം രണ്ട് പേരും പറയും ആ ജോലി മേടിക്കും അതാ ഇതാന്നൊക്ക പറയും
ആഹ്
ആഹ് മേടിക്കുന്ന ജോലി മേടിക്കുന്ന ഞാൻ പറയും ജോലിയൊക്കെ മേടിച്ചിട്ട് മതി കല്യാണം ഓക്കെ
ആഹ്‌.
പഠിച്ചോളാം പറഞ്ഞിരുന്നു.
ഏഹ്‌
ചുമ്മാ ഓരോ കുടുംബത്തിലോട്ടൊക്കെ ചെന്ന്ട്ടേയ് ജോലിയും വേലയൊന്നും ഇല്ലാ ചെന്ന് കേടന്ന് കഷ്ട്ടപ്പെടണ്ടാ.
ആഹ്‌.
പിന്നൊക്കെ പോക്ക് കണക്കന്നെ പഠിക്കാനും.
ഓഹ്‌ പിന്നെ കണക്കാ.
ആഹ്‌.
എന്ന് പറയാൻ ഒക്കത്തില്ല, ഞാന് പഠിത്ത ഒക്കെ കഴിഞ്ഞ് ഓ ഇവടെ വന്ന് കഴിഞ്ഞ് ചേട്ട നേന്നേ പി. എ. എസ്സിക്കൊ ക്കൊ വിടുവായിരുന്നു, ആഹ്‌ പഠിക്കാനൊക്കെ വിടുവായിരുന്നു. പിന്നെ അമ്മക്ക് ഭാഗ്യയില്ല.
കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷായി?
അയ്യോ കല്യാണം കഴിഞ്ഞിട്ട് പത്തൊമ്പത് വർഷവായി.
പത്തൊമ്പത്
പത്തൊൻപത് വർഷായി.
ആഹ്‌ ആഹ്‌.
ഉം. പിന്നെ കൊർച്ച് നാളൊക്കെ പി. എസ്. സിക്ക് ഒക്കെ പോയേച്ച് പിന്നെ അങ്ങ് നിർത്തി പി ആന്ന് പി. എസ്. സി ഒക്ക ഒരു ഭാഗ്യവാ, അല്ല ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ ലിസ്റ്റിലൊക്കെ ഉള്ളയാരുന്നേ.
പിന്നെന്തേ?
രണ്ട് മൂന്ന് ലിസ്റ്റിൽ ഉള്ളതായിരുന്നു പിന്നെ അവര് വിളിച്ചില്ല നമ്മുക്ക് ഭാഗ്യല്ല അതുകൊ
അയ് അപ്പൊ ലിസ്റ്റില് ണ്ടായാല് വിളിക്കൂലേ?
ഓഹ്‌ അത് മ്മളെ മെയിൻ ലിസ്റ്റിലൊക്കെ ആദ്യക്കെ ആണെങ്കിലെ വ റാങ്ക് നോക്കിയല്ലേ അവര് വിളിക്കുന്നേ. ഇത്ര പേര് ത്ര വേക്കൻസി അല്ലേ കാണതൊള്ളൂ അതിനക തുന്നല്ലേ ഒരാളെ എടുക്കുന്നെ.
ആഹ്‌.
അല്ലാതെ നമ്മള് ലിസ്റ്റി വന്ന ന്ന് പറഞ്ഞിട്ട് കാര്യല്ല റാങ്ക് ലിസ്റ്റി മുകൾലൊക്കെ ആണെന്നുണ്ടെങ്കി കേറിപ്പോവാം, റാങ്ക് ലിസ്റ്റിൽ തന്നെ താഴെയൊക്കെയാണെന്നുണ്ടെങ്കി വല്ല്യയ പാടാ.
ആഹ്‌.
ഞാന് താഴെ ആരുന്നു അതുകൊണ്ടല്ല്യയോ എനിക്ക് കിട്ടാഞ്ഞത്. നീ രണ്ട് മൂന്നെണ്ണത്തിന്റെ തിനകത്ത് ഉണ്ടായിരുന്നു പിന്നെ ഞാന് എച്ച്. ഡി. സി ആണ് ബികോം എച്ച്. ഡി. സി ആയിരുന്നു.
ആഹ്‌ ആഹ്‌ പഠിച്ച ആളാണല്ലേ.
ഓ പിന്നെ ബീക്കോം എച്. ഡി. സി ആയിരുന്നു അന്നേരം ഞാനെയ് ബാങ്കിന്റെ ഒക്കെ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ എഴുതുവായിരുന്നു. അന്നൊക്കെ കല്യാണം കഴിഞ്ഞ് വരുന്ന ഇപ്പോഴൊക്കെയാണെങ്കി ആഹ്‌ അതെന്ന് വെച് കഴിഞ്ഞാല് സൊസൈറ്റികളല്ലിയോ. സഹകരണ സംഘങ്ങള് അപ്പൊ അവടെ എല്ലാ എക്സാം എഴ്തി എല്ലാ ലിസ്റ്റിലും വരും പക്ഷെ അമ്മ ആണെങ്കി ക്യാഷ് ആയിരുന്നു പൈസ കൊടുത്തായിരുന്നല്ലോ അന്നൊക്കെ കേറുന്നേ.
ആഹ്
നമ്മുക്ക് അത് അറിയത്തും ഇല്ല ഇന്റർവ്യൂന് ചെല്ലുമ്പോ ചോദിക്കും. എത്ര രൂപ ഉണ്ട്? അക്കൗണ്ടിൽ എത്ര ഉണ്ട്? ഞാൻ പറഞ്ഞ അക്കൗണ്ടില് ഒന്നും ഇല്ല. നമ്മക്ക് അറിയുന്നില്ലല്ലോ. അപ്പോ അക്കൗണ്ടിലൊന്നുംല്ല. ആഹ് അന്നേരത്തെക്കന്നേ അവര് വേറെ ആളെ സെലക്ട് ചെയ്തിട്ടൊക്കെയാ നമ്മളെ ഈ ഇന്റർവ്യൂ നടത്തുന്നത് തന്നെ വേറെ ലക്ഷങ്ങള് കൊടുക്കാൻ ആൾക്കാര് നിക്കുവല്ലയോ
ആഹ് ആഹ്
അങ്ങനെ കൊറെ എടുത്ത് ഞങ്ങളടെ വാ ഇവടെ അടുത്ത ഉണ്ടായിരുന്നത് തൃശ്ശൂര്, കോട്ടയം പിന്നെ തിരുവനന്തപുരം അങ്ങനെ മൂന്നാല് സഹകരണ സംഘങ്ങളില് എനിക്ക് ലിസ്റ്റ് വീണതാ. അങ്ങനെ ഇന്റർവ്യൂന് ചെല്ലുമ്പഴെല്ലാം അവര് ലക്ഷങ്ങളുടെ കഥയാ ചോദിക്കുന്നത്
ആഹ്
ആഹ് പിന്നെ ഞാൻ ആ എഴുത്ത്ങ്ങ് താത്തു വെച്ച്. അത് പിന്നെ എഴുതത്തില്ലായിരുന്നു. എനിക്കങ്ങ് ദേഷ്യവായി ഇപ്പ കാരണം ലി റ്റില് മീണിട്ടും പിന്നെ ക്കത് നമ്മളോട് ചോദിക്കണം ഇത്ര ലക്ഷം രൂപ കയ്ലുണ്ടെങ്കി നിങ്ങക്ക് കേറാൻ പ റ്റൂന്ന് നമ്മളോട് പറയുവാന്നുണ്ടെങ്കി നമുക്ക് പറയാ. അല്ലെങ്കി ഒന്നുങ്കി നമുക്ക് എവിടുന്നേലും സംഘടിപ്പിക്കാ. ഇല്ലെങ്കി ആഹ് പറ്റത്തില്ലെങ്കി പറ്റത്തില്ലന്ന് പറയാ പക്ഷേ അവര് പൈസയെ കുറിച്ച് നമ്മളോട് പറയുന്നില്ല. നമ്മടെ അക്കൗണ്ടിൽ എത്ര ഉണ്ടന്നാ ചോദിക്കണേ അങ്ങനെ പിന്നെ ഞാനാ എക്സാമ് എഴുതാതായി
ആഹ്
അങ്ങനെ എഴുതാതായി പിന്നെ ഞാനങ്ങ് അല്ലാത് ഉള്ള പി എസ് സി, എൽ ഡി അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ അങ്ങ് എഴുതാൻ തൊടങ്ങി മറ്റേത് ഞാനങ്ങ് ഒഴിവാക്കി അപ്പോഴ് എൽ ഡി ഒക്കെ എഴുതിയാല് അങ്ങട് കിട്ടുവോ
ആഹ് അഹ്
ആഹ് പിന്നെ അതിനുള്ള പഠിത്തവായിരുന്നു. ചുമ്മാ അവനി പഠിച്ച് പഠിച്ച് മനുഷ്യന്റെ അടപ്പിളകിയതെന്നല്ലാതെ വല്ല ജോലിം കിട്ടിയോ അതും ഇല്ല.
ആഹ്
പിന്നെ ഒര് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ലിസ്റ്റില് ഒണ്ടായിരുന്നു അന്നേരം ആ ലിസ്റ്റി കിടന്ന സമയത്തുണ്ട് അതങ്ങ് ലലേ നം വന്നപ്പോഴത്തേക്കിന് അതെല്ലാം ബാങ്കുകളെല്ലാം കൂടെ ഒറ്റ ഇതാക്കിയല്ല കേരള ബാങ്കി ലയിപ്പിച്ചില്ല്യോ? അപ്പഴത്തേക്കിന് ആ ലിസ്റ്റ് അങ്ങ് ക്യാൻസലീതവര് അങ്ങനെ അതങ്ങ് പോയി. പിന്നെ ഒരു ക്ലർക്ക് ടൈപ്പിസ്റ്റിൻറേനകത്ത് ഉണ്ടായിരുന്നു. ആ കെർക്ക് ടൈപ്പിസ്റ്റിന്റെ ലിസ് റ്റ് ഇന്റർവ്യൂന് ചെന്നപ്പോഴത്തേക്കിനാണെങ്കി എനിക്ക് അന്ന് ഞാൻ രണ്ടായിരത്തി രണ്ടിലാണ് ടൈപ്പിന്റെ എക്സാം പാസ് ആവുന്നത്. അന്ന് ഈ എന്തുവായിരുന്നു? ഒരു എക്സാമും കൂടെ എഴുതണമായിരുന്നു. അത് വരെ അത് എങ്കിലെ നമ്മക്ക് ഈ പി എസ് സി ടെ ലിസ്റ്റിലുണ്ടെങ്കിലും കേറാൻ പറ്റത്തൊള്ളൂ. പക്ഷേ അന്ന് അത് ഞാൻ എഴുതിയിട്ടില്ല. എനിക്ക് ഇതിന്റെ അഹ് ലിസ്റ്റിലുണ്ടന്ന് എന്തുവാ ഇതാ ഒണ്ടെന്നേ ഒള്ളായിരുന്നു. ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഒണ്ടെന്നേ ഒള്ളായിരുന്നു. ഈ ടൈപിസ്റ്റിന്റെ ലോവറ് ഹയറ് മലയാളം ലോവർ ഇങ്ങനെ മൂന്നെണ്ണത്തിന്റെ സ ർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട്. അപ്പം വേറൊരു ഏഹ് സർട്ടിഫിക്കറ്റും കൂടെ വേണം അത് രണ്ടായിരത്തി രണ്ടിന് മുന്നേ എഴുതിയവർക്കാണത് വേണ്ടത് ഞാന് ഇ ലിസ് റ്റി വന്ന് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോഴാണ് ഇങ്ങനെ എന്നോട് പറയുന്നത് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഞാൻ അനേരം എന്റെ കയ്യില് ഇല്ല അപ്പൊ ആ സാറന്മാരാന്നെ അരിച്ചു പെറുക്കി നോക്കി കമ്പ്യൂട്ടറിനെക ത്ത് എനിക്ക് ഞാൻ കൊണ്ടുപോയ സർട്ടിഫിക്കറ്റ് റ്റുമായിട്ട് യോജിക്കുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് ഉണ്ടോന്ന് കമ്പ്യൂട്ടർ കോഴ്സ് പക്ഷെ അതിനകത് അങ്ങനെ ഒരു കോഴ്സേ ഇല്ല ഞാനന്ന് ഈ ഇലട്രോണിന്റെ ഒക്കെ രണ്ട് മൂന്ന് കോഴസ് പടിച്ചയായിരുന്നു
ആഹ് ആഹ്
അല്ലെ പി ജി ഐ ടി എസ് ആൻഡ് ബി പു എന്നൊക്കെ പറഞ്ഞോുള്ള. അപ്പൊ ആ സ സർട്ടിഫിക്കറ്റ് കാണിച്ചപ്പോ ഒനും പോരാ ആ പീ പിന്നെ അവരെല്ലാം നോക്കിയിട്ടൊന്നും ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ വാലുവേഷൻ അതിനകത്ത് കാണിക്കുന്നതേ ഇല്ല.
ആഹ്
അപ്പോഴത്തേന് അവർക്കും അങ്ങ് വിഷമം വരുവാ എനിക്കും അതിനെക്കാണ്ടിം സങ്കടം വരുവാ അന്നേരം പറഞ്ഞേ എന്തായാലും ഞങ്ങളിത് മാറ്റി വെക്കുക. എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ വിളിക്കാം കത്തയക്കാം എന്ന് പറഞ്ഞ് അപ്പൊ നമുക്കരു പ്രതീക്ഷയും ഉണ്ട്. അങ്ങനെ ഇവിടെ വന്ന് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഉണ്ട് ഞവര്. എനിക്ക് കത്തയക്കുന്ന ഇത്. ഇതിനന്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൊന്നും പറഞ്ഞൊണ്ട് എന്ത എനിക്ക് കത്തയക്കുന്ന്യോ എനിക്ക് ശരിക്കും സങ്കടമായിരുന്നു പിന്നെ ആ ഒരു ആ ആ ലിസ്റ്റിലും കിടന്ന ആന്നേ അതും എനിക്ക് കിട്ടിയില്ല പിന്നെ വേറെ വീണ്ടും ഒരു ക്ലർക്കി ഐ പി എസ്റ്റിന്റെ എക്സാം എഴുതി പ്രിലിമിനറി കിട്ടി. പ്രിലിമിനറി കിട്ടിയിട്ട് മെയിൻ എക്സാം എഴുതാനായിട്ട് പോയി. മെയിൻ എക്സാം എഴുതാൻ ചെന്ന് അതിനകത്ത് രണ്ടു മാർക്കിന്റെ വ്യത്യാസത്തിൽ. അതിൽന്ന് വന്നു പോയി അങ്ങനെ പിന്നെ. അതും അങ്ങന്ന് ഒരു ഭാഗ്യം ഒട്ടും ഇല്ല അത് സത്യ അടുത്തൂടെ പോയി. നമ്മക്ക് ഭാഗ്യം ഇല്ല. വരുവാ അതാണ് ഓ ആകപ്പാടെ സത്യം പറഞ്ഞാ പിന്നെ
റ്റ്ല് വന്നിട്ട്
ലിസ്റ്റില് വന്നിട്ട് നമ്മുക്ക് ഭാഗ്യ ഇല്ല അത് തന്നെ. ആഹ് അങ്ങനെ പിന്നെ എനിക്ക് എല്ലാ വരോടും വെറുപ്പായി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ പിന്നെ പിന്നെ ഞൻ ചേട്ടനോട് തന്നെ പറഞ്ഞു പറഞ്ഞഞ് ആ ബാങ്കിന്റെ വല്ലോ കോച്ചിങ്ങിനെ ആണൊങ്കി പോയെങ്കിൽ ഞാൻ എന്നെ കേയറി പോയേനോ.
ആഹ് ആഹ് ആ
അന്ന് സത്യം പറഞ്ഞ ആ ലിസ്റ്റിലൊക്കെ വീണ്ട് അവര് ഇങ്ങനെ ക്യാഷിന്റെ കാര്യം അവര് നമ്മളോട്. നേരിട്ട് പറയാതണ്ടിരുന്നോണ്ടേ പിന്നെ എനിക്ക് അതങ്ങ് ദേഷ്യമായി പോയി. പിന്നെ ഇതൊം കിഞ്ഞ് എൽ ഡിയും അങ്ങോട്ട് മാറ്റിവ വെച്ച് ക്ലർക്ക് ഡഫീസ മാറ്റിവെച്ച് ഇതെല്ലാം മാറ്റിവച്ചിട്ട്. വീണ്ടും ഞാൻ ബാങ്ക് കൊച്ചിങ്ങിന് പോയി. ബാങ്ക് കൊച്ചിങ്ങിന് പോയി ല്ലെ ഇപ്പൊ കേരള ബാങ്കിന്റെ വിളിച്ചായിരുന്നല്ലോ അത് പോയി നോക്കി അത് കിട്ടിയതും ഇല്ല
ഏഹ്
അപ്പൊ ഭാഗ്യം ഇല്ല അത്ര തന്നെ ഞാന് ഭാഗ്യ ഇല്ല ഞൻ അതുകൊണ്ട് പുള്ളാരരോട് പറയും മക്കളെ നിങ്ങളെങ്കിലും എനിക്കോ ഒരു ജോലി കിട്ടല്ല നിങ്ങളെങ്കിലും പഠിച്ച ജോലി മേടിക്യാനോക്ക് അതുകൊണ്ട് ഞാൻ വിജാര്ച്ചിരിക്കുന്ന മോളെങ്കിലും എങ്ങനെങ്കിലു അവള് പിന്നെ പഠിക്യുന്നൊരു കൊച്ചാ അത്കൊണ്ടേയ്
ആഹ് അഹ്
പർഞ്ഞപ്പോള് എങ്കിലു എങ്ങനെലും പഠിച്ചൊരു തൊഴിലഅങ്ങ് മേടിക്യ നേന്ന് പറഞ്ഞേക്കുവാ
ആഹ്
രണ്ട് പേരും അന്നേരവൊക്കെ ഏക്കും മോനന്ന് മടിയനാട്ടോ അവള് പിന്നെ കൊഴപൊല്ല അഹ് ആഹ് ആന്നാന്ന് ഈ ഭയങ്കര മടിയാ
ആഹ്
ഞാൻ കാര്യങ്ങള് പർഞ്ഞ് ഹും കൂടുതലായില്യോ
ഹേയ് ല്ല ല്ല കേട്ടിരിക്കാൻനല്ല രസണ്ട്
ആഹ് എങ്കി ശെരിയെടാ ഓക്കെ